ഹലോ
ഹലോ
കേൾക്കാവോ
ഓ കേക്കാ കേക്കാ പറഞ്ഞോ
പിന്നെ അവിടെ എന്തേല്‌ കല്ല്യാണോ അങ്ങനെ വല്ലാം ഉണ്ടോ ഇപ്പൊ
ആഹ് കല്യാണങ്ങള് കല്യാണത്തിന് ഞങ്ങള് ഞങ്ങളെ വീടിന്റെ എര്ത്ത് ഇപ്പോരു കല്യാണം കഴിഞ്ഞതാണ് നല്ല അത്യാവശ്യം നല്ല രസല്ലേ മോഡ നിങ്ങളെവിടൊക്കെങ്ങനെ കല്യാണം നിങ്ങളെ നാട്ടില് എങ്ങനെ മെഹ ന്തി
ആ നമ്മളെ നാട്ടില് അങ്ങനൊക്കെ തന്നെ ഞാൻ വിചാരിച്ച് അവിടേം കല്യാണം പ്ര പ്രത്യേക രീതിയിലായിരിക്കുന്ന്‌ ഇവിടെ ആ നിക്കാഹുണ്ട് പിന്നേ കല്യാണത്തിന്റെ തലേന്ന് മെഹന്തീന്ന്റഞ്ഞിട്ട് കാ ചെറുക്കന്റെ വീട്ടിന്ന് കൊണ്ടുവന്ന് പെണ്ണിന് ഡ്രസ്സ് ആ ഓർണമെൻസ് ഓർണമെൻസ് അല്ല ഡ്രസ്സ് പിന്ന ആ
ട്ട്ന്ന് കൊറേ ആൾക്കാര് തലേന്ന് വരോ
ആ കൊറച്ചു പേര് വരും ഒരു വണ്ടി ആൾക്കാരൊക്കെ വരും പിന്ന ഡ്രസ്സ് പിന്ന നമ്മള് ചെരിപ്പ് അങ്ങനക്കെ കൊറച്ച് നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ കൊണ്ട് തരും പി റ്റേന്ന് ഇടാനുള്ളത് അവിടെ അങ്ങനാന്നോ?
ഞങ്ങളിവിടെറഞ്ഞാല് ഞങ്ങളിവിടെ കൊറെ പരിപാടികള്ണ്ടാവും കല്യാണത്തിന്റെ കൊറച്ച് മുമ്പായാണ്ട് നല്ല പരിപാടികളാ
ആ ഇപ്പഴൊണ്ട് ഇവിടെ ഇപ്പം ഇൻസ്റ്റാഗ്രാം ഒക്കെ ഒള്ളതു കൊ ണ്ട് ഇപ്പം രംഗോലി ഹൽദി ഗുലാ
ആ ഹൽ ദീ അങ്ങനെക്കോല് ഈ കോയി ക്കോട് ഇങ്ങനെ ഹ് ആഹ് കള ഇതൊക്കെ ഇട്ടാണ്ട് പലേ ഡ്രസ്സ്‌ ഇട്ടാണ്ടുകളൊക്കെ കളർ ഇട്ടാണ്ടും ഡ്രസ്സ് ഇട്ടാണ്ടും മ്മ് ഈ പോയമ്പാലീല് നല്ല രസല്ലേ സ്ഥലത്ത് വെച്ചാണ്ട് എല്ലാ പരിപാടികളാ പിന്നെ മഞ്ഞൾ കല്യാണം അതൊക്കെണ്ടോ ഇങ്ങളൊ ടെ
ആ ഞങ്ങട ഇവിട്ത്തെ മഞ്ഞൾ കല്യാണത്തിന് റയുന്ന ഹൽദിന്ന് അന്നത്തേ ദിവസം ആ പെണ്ണിന്റെ വീട്ടില് മഞ്ഞ ഡ്രസ്സ്‌ ഇട്ട് എല്ലാരും വരും പെണ്ണിന് മഞ്ഞള് തേച്ചു കൊടു കും പിന്നെ ഫോട്ടോസും കാര്യങ്ങളും പാട്ടും ഡാൻസും ഒക്കെ ആയിരിക്കും
ഏ അന്ന് ആ എന്നേണ് കല്യാണത്തിന്റെ തലേന്ന് തന്നെയാണ് അങ്ങനെ രണ്ടും ചെയ്യണത് അല്ലെങ്കിൽ പി
അല്ല കല്യാണത്തിന്റെ മൂന്ന് ദിവസം മുന്നേക്കെ ആയിരിക്കും ചെയ്യുന്നത് പിന്നെ അന്ന ദിവസം തന്നെ വേറെ ഷൂട്ടും കാണും അറബിക് നയ്റ്റിന്റെന്ന് ഫർദെ
ആ പർദിട്ട് തലേൽ ആ ആ ആ തലേലൊക്കെ ഒരു സാധനം വെച്ചാണ്ട്
ആ എന്നിട്ട് ക്യാമറാമ്മ വെച്ചിട്ട് റീൽ ചെയ്യും
ആ അറി ഏ ആ അത് ഞങ്ങളവിടെക്കെ എന്നാ ഓലന്നെ ഇപ്പ ഐഫോൺ ഉണ്ടായോണ്ട് കല്യാണത്തിന്റെ അന്നാണ് വീഡിയോ ഓലു എടുക്കുള്ളൂ ആൾ - ക്കാരെ കൊണ്ടുവന്നാണ്ട് എടുപ്പിച്ചെയുള്ളൂ അല്ലാത്തൊക്കെ ഞാ ഇവിടെ പെരക്കാര് തന്നെയാണ്ട് നമ്മള് ഐഫോണില് എടുക്കുക അല്ലാതെ അങ്ങനെ ആൾക്കാരെ കൊണ്ടുവന്നാണ്ട് എടുപ്പിച്ചോന്നുല്ല
ആ ഇവിടെ അങ്ങനെ തന്നെ കല്യാണത്തിന്റെ തലേന്നും കാണും ക്യാമറാമാൻ അയിന് മുമ്പൊക്കെ ഫോണിലെടുത്ത് എഡിറ്റ് ചെയ്ത് പിന്നെ ഇൻസ്റ്റാഗ്രാമില് പോസ്റ്റ് ചെയ്യും
ആ അതന്നെ ഇപ്പം എല്ലോർത്തും പണ്ടത്തെ മാതിരിയാ പണ്ട് പറഞ്ഞാല് ഇങ്ങനത്തെ ഒരു സംഗതി ഇല്ല പണ്ടത്തെ കല്യാണം പറഞ്ഞാല് പണ്ട് ക്കെ എൻ്റെമ്മച്ചി ഞാ ഞാ ആ ഏ ഒരു സംഗതി ഇല്ലാരുന്നു ഒരു സംഗതി ചിലപ്പോ മാപ്പിള്ളാരുത്തന്നെ ശരിക്കും കാണൂല ഇമ്മിയും ബാപ്പിയും പറയുന്ന മാപ്പിളാര കെട്ടിച്ച ആ മാപ്പിളാര ഒപ്പാണ് പിന്നെ ജീവിതം നടക്കണത് ആ അതന്ന് പറഞ്ഞാല് അന്നത്തെ കല്യാണം എന്ന് പറഞ്ഞാല് തലേന്ന് നല്ല രസയ്ക്കാരം നാ ട്ടില്ലാ എല്ലാരും വരും ചോറ് തിന്നാൻ അന്ന് അന്തിക്ക് മൊയ്- യ്ലാഞ്ചി ഇടും ആ മൊയ്ലാഞ്ചി ഇടണ തന്നെ ചിലപ്പോ അന്ന് രാത്രി തന്നെ ആയിരിക്കും മൊയ്ലാഞ്ചി ഇടണേ ഇപ്പം അങ്ങനെയല്ല നാല് ദിവസം മുമ്പന്നെ മൊയ്
ക്കെന്ന് പറഞ്ഞാ മൈലാഞ്ചി ഇലെന്ന് കൊണ്ടുവന്ന് അരച്ച് പിന്നെ എന്തോ ഒരു സാനം അ- ഇങ്ങനൊരു ഒന്തോ ഒരു പശ പോലത്തെ സാനം ഇങ്ങനെ കൈയില് ഒട്ടിച്ചട്ട് അതിന്റെ മുകളിലൊക്കെ ഡിസൈനൊക്കെ വരച്ചിട്ടൊക്കെയാന്ന് തോന്നുന്നു അന്ന് മൈലാഞ്ചി ഇട്ടിരുന്നെ
ഏ അത് ട്യൂബ് തന്നെയാണ് ഞാ എന്നെ കെട്ടിച്ചുന്ന സമയത്ത് ട്യൂബ് തന്നെയാണ് സാധാ ട്യൂബ് ഇട്ട് പെൺകുട്ടികള് കൈയ്യുമേ ഇട്ട് തന്നൊക്കെ ആയിനി പിന്നെ അന്ന് അതന്നെയാ ഞാൻ പറഞ്ഞേ അന്നത്തെ കാലത്തും ഇന്നത്തെ കാലത്തും ഓ ആഡംബരങ്ങളില്ല ഇന്നത്തെ കാലം കൊറേ ആഡംബരങ്ങളാണ് നല്ല കൊറേ കാണാൻ നല്ല രസ നമ്മക്ക് പോയി നിന്നാ അവിടെ കുറേ നേരം നിക്കും പണ്ട്
ആഡംബരം സ്റ്റേജിന് ആഡംബരവൊണ്ട് പിന്നെ ഡെക്കറേഷന് പിന്നെ ഫുഡിന് പണ്ടൊക്കെ ഒന്നുവെച്ചാ ഒരു ബിരിയാണി മാത്രം അല്ലെങ്കിൽ ഒരു ഐസ്ക്രീം പക്ഷെ ഇപ്പം അങ്ങനെ അല്ലല്ലോ കേറി ചെല്ലുമ്പോം എന്തെങ്കി ങ്കിലും ഒരു ഡ്രിങ്ക് കാണും പിന്നെ അതിന്റെ കൂടെ കടി
പിന്നെ ഒര് സൈസ് അല്ല രണ്ട് സൈസ് മൂന്ന് സൈസ് ഒക്കെ വള്ളാണ് ഇപ്പൊ
മൂന്ന് മൂന്നാൽ തരം വെള്ളം പിന്നെ ആ ഉണ്ട് ഉണ്ട് പല കളർലെ
ആ വള ഒരേ കളർൽ ഇല്ലെ വള്ളങ്ങൾ
പിന്നെ പലതരം കഴിക്കാന ബജ്ജികള്
ആ ആ
ഉഴുന്നുവട ഉള്ളിവട അങ്ങ് അങ്ങനെ പിന്നെ ഒരു സൈഡി തന്നെ പൊത് കോണ് കാണും
ആ അ പോപ്കോൺ ഇണ്ട് പിന്നെ ഞങ്ങളെട ഇവിടെ ഈ മറ്റേ കേക്ക് ഇല്ലേ
ആ കേക്കൊണ്ട് പിന്നെ പിന്നെ ഈനാത്തൊരു ഡെസേർട്ടിനാത്ത് ഇങ്ങനെ മുക്കി കഴിക്കുന്ന സൗണ്ടേനാത്ത് ഇങ്ങനെ ചോക്ലേറ്റ് മുക്കി കഴിക്കുന്ന അങ്ങനത്തെ ഒരു ഡിപ്പുണ്ട്.
ആ അങ്ങനെയൊക്കൊ ഇണ്ട് അതൊക്കെ ഇപ്പൊ ഞങ്ങളെ ഇവിടെ വെയ്കുന്നേരാ കല്യാണം. അധിക കല്യാണം വെയ്കുന്നേരാ
ഞങ്ങടെ ഈടെ വൈകുന്നേരങ്ങളില്ല ഉച്ച് ഉച്ചയ്ക്കാ
ഏ ഇപ്പൊ ഇവിടെ വെയ്കുന്നേരാ അധികം പുതിയണ്ണിന്റെ വീട്ടില് രാത് രാവിലെ ഉച്ചന്റെ സമയത്ത് അത് മാപ്പിള മാറ്റിട്ട് ഇവിടുന്ന് പുതിയണ്ണിന്റെ ആടക്ക് പോകും ഉച്ചക്ക് പിന്നെ പുതിയണ്ണിനെ കൊണ്ട് വരും അപ്പോം ഞങ്ങളിവിടെ രാത് ത്രീക്കാരും പരും പാടി അങ്ങനെയാണ് ഞങ്ങളെ ഇവിടെ നല്ലൊര് രസാ കാണാൻ രാത്രി കല്യാണം പറയുമ്പോന്നെ വേറൊരു രസാണല്ലോ. അപ്പം ഇന്നിട്ട് ആദ്യ ഈ പുതിയെണ്ണിന്റെ അടുത്തോല് ഇങ്ങട്ട് വരും ഇന്ന് ത്ത് പിന്നെ ഞങ്ങളവിടെ സീകര്ച്ച്നോൽക് ക്കണത് അപ്പ് അപ്പൊം നല്ല രസാ സം ഭക്ഷണം ആണെങ്കിലോ ഒന്നു രണ്ടും മൂന്നെണ്ണോ ന്നുഇല്ല ചപ്പാത്തി പൊറാട്ട പിന്നെ അയിന്റെ പൊർമ ഐക്ക് കുറുമക്കറി അത് അയിന് പോത്ത് ബിരിയാണി മന്തി സുർബിയാനി അങ്ങനെയൊക്കെണ്ടോ സുർബിയാനി ന്ന് പറഞ്ഞ ബിരിയാണ ഒക്കെയുണ്ടോ ങ്ങളാവിടെ
രിയാണി കേട്ടിട്ടുണ്ട് സുർബിയാനി എന്തോന്ന് ഞാൻ ആദ്യായിട്ട് കേക്കുവാ
ആ അങ്ങനെത്തൊരു ബിരിയാണി ണ്ട് ഔ കോയിന്റെന്നെ അമ്മളെ മന്തിന്റെ അയ്രിയോണ്ട് വെക്ക്ണെന്നെയാണ് അയ്ക്ക് കൊർച്ച് കൊറച്ച് സാനങ്ങളും ങ് ഇടും അത് യൂട്യൂബിലൊക്കെ അടിച്ചാലറിയാ അമ്മക്ക്ങ്ങനെ എന്താണ്ന്ന്ള്ളത് ഓരോ സെൽത്തും ഓരാ അത് ഞാൻ ചോ ചോയിച്ചെ ങ്ങള വിടെ എങ്ങനെ ഉണ്ടോ അതെന്തോന്നൊക്കെ ഓരോ സ്ഥലത്ത്
ഞങ്ങടെ അവിടെ കല്യാണം കഴിയും കല്യാണം കഴിഞ്ഞിട്ട് ഊ വൈകി ട്ട് ചെർക്കന്റെ വിട്ട്ലോട്ട് അമ്മള് പോവും പിന്നെ പ്പെ ആ ആ പൊയ്യാ ആ ടൈംമി തന്നെ പെണ്ണിൻ്റെ വീട്ടിന്ന് ഒരു വണ്ടി ആൾക്കാര് ചെർക്കൻ്റെ വീട്ടിലോട്ടെന്നെ പോവും പെണ്ണിനെ ചെറുക്കനെ പെണ്ണിന്റെ വീട്ടിൽ കൊണ്ടൊരും അവർടെ മണിയറ പെണ്ണിന്റെ വീട്ടിലാ
എന്നെ ഏ ഇവിടെ അങ്ങനെയല്ല ഇവിടെ പുതിയം പുതിയാ ഇവന്റെ വീട്ടിക്കാണ് പുതിയണ്ണിനെ കൊണ്ടെരാ
ആ ആദ്യം കൊണ്ടു പോവും കൊണ്ടുപോയിട്ട് ഓര് തിരിച്ച് അപ്പതന്നെ കൊണ്ടുവരും ആ ദിവസം ത്തം തന്നെ
ഏ അതൊരു രസാല്ലേ അവനാന്റെ വീട്ടിലന്നെ നിക്കാലേ ആ
ആ എന്നിട്ട് പിറ്റേന്നാ ചെർക്കന്റെ വീ ട്ടാര് പിന്നെ വന്ന് പെ അന്ന് ഇടാനുള്ള വേറൊരു ഡ്രെസ്സും കൊണ്ടൊന്ന് പെൺങ്കൊച്ചിനെ കൊണ്ടുപോവും ഉച്ചക്കായിരിക്കും വരുന്നത് എന്നിട്ട് ഇവര് ഫുഡ് കഴിച്ചിട്ട് പെൺങ്കൊച്ചിനെയും ചെറുക്കനെയും കൊണ്ടോവും ചെറുക്കന്റെ വീട്ടിലോട്ട്
ഓ ഞങ്ങളിവിടെ കല്യാണം കയിഞ്ഞെ അന്ന് ആ മാപ്പിൾന്റെ പിറ്റേന്ന് കല്യാണം കയിഞ്ഞ് അന്ന് അന്തിക്ക് ഇവിടെ നിന്ന് പിറ്റേന്ന് പോവ്ണത് എന്താ പെങ്ങളെ വീട്ട്ക്കാ തക്കായത്തിന് പോവാ അവിടെ ഇള്ള പെങ്ങളെ വീട്ട്ക്ക് പോവും ആ ആ അവുടെ അന്ന് ത്തു ഉച്ച ഉച്ചഭക്ഷണാ പെങ്ങളെ വീട്ടിന്നെയ്ക്കാരം ആ അല്ലാതെ അവുടെ പിന്നെ ഓല് ഒന്ന് പോയി പോരൊള്ളൂ കെട്ടിച്ച വീട്ട്ക്ക് ഓലെ വീ
ഇല്ല ഇവിടുന്ന് അങ്ങനെ കൊണ്ടുപോയിട്ട് പിന്നെ ഇവിടെത്ത്ന്ന് വെച്ചാ ആസ് സമയത്തന്നെ ഹ് ആരെ പിന്നെ എന്തെങ്കിലും ബന്ധുക്കളൊക്കെ എന്തെങ്കിലൊക്കെ മേടിച്ചു കൊണ്ട് കൊടുക്കും വാഷിംഗ്‌ മെഷ്യനോ അങ്ങനെ എന്തെങ്കിലൊക്കെ അവരെ സാമ്പത്തിക ത്തിനനുസരിച്ച് എന്തെങ്കിലൊക്കെ ചെർക്കന്റെ വീട്ടിലോട്ട് പിന്നെ രണ്ടാമത്തൊസം മേടിച്ചുണ്ടൊക്കെ കൊടുക്കും
ഏ അങ്ങനത്തെ പരിപാടികളൊന്നുംല്ലട്ടോ ബടെ ഞങ്ങളെവിടെ അങ്ങനത്തെ പരിപാടികളൊന്നുല്ല ഇവിടെ ഞങ്ങ അങ്ങനെ കൊണ്ടോയി കൊടുക്കണ ഒരു കാലഘട്ടം ഇണ്ടായിനി എന്താ പ്രസവത്തിന് പള്ളെ ഉണ്ടാണ സമയത്ത് ഇപ്പൊ ഞമ്മൾ പോണ തമയത്ത് സൽക്കാരത്തിന് പോകുമ്പോല് നമ്മൾ കുറച്ച് പലഹാരങ്ങൾ കൊണ്ടു പോകും
ആ ഇവിടെ ആദ്യം ഏഴാം മാസത്തിൽ പെൺ കൊച്ചിനെ വിളിക്കാൻ ചെർക്കന്റെ വീട്ടിൽ പോവും അപ്പൊ ഏഴ് കൂട്ടം പലഹാരവായിട്ട് പോ
ആ ഏകൂട്ടം പലഹാരം ആ ആ
ആ എന്നിട്ട് ഫുഡൊക്കെ കഴി ച്ച് പിന്നെ ഉസ്താദിനെയൊക്കെ വിളിച്ച് ദുആ ക്കെ ചെയ്തിട്ട് പെൺ കൊച്ചിനെ പെണ്ണിന്റെ വീട്ടി കൊണ്ടു വരും അത് കഴിഞ്ഞിട്ട് പിന്നെ അവര് പെൺ കൊച്ച് അപ്പോ ഒമ്പതാം മാസത്തി പെണ്ണിന്റെ വീട്ടിലായിരിക്കല്ലോ ചെർക്കന്റെ വീട്ടുക്കാര് അപ്പം ഒമ്പത് കൂ ട്ടം പലഹാരായിട്ട് ഒമ്പതാം മാസം ച്ച് വരണം അങ്ങനെയെക്കെ പരിവാടികളൊക്കെ ഇണ്ട്.
ആ ഞങ്ങളെവിടെ അങ്ങനെല്ല ഞങ്ങളെവിടെ ഇങ്ങനെയാണ്. ഞങ്ങളെ ഇവിടുത്ത് ഞങ്ങൾത് പേറ്റിനൂട്ടി കൊണ്ടൊവുമ്പോ അന്ന് ഇന്ന് അതുല്ലട്ടോ ഏ എന്തെങ്കിം സാധനം കൊണ്ടു പോവ് അപ്പ പേറ്റിനൂട്ടി പോവുമ്പോ അ ഇന് എങ്ങനെ പൊന്നൊക്കെടണം.
ആ ഞങ്ങൾ ഇടും ഞങ്ങള് നാപ്പതിനാ ഇടുന്നത് പ്രസവിച്ച് നാ പ്പതിൻ്റെ അന്ന് പെ വിളിക്കും നമ്മളെ വിളിക്കും അപ്പൊ ന നമ്മള് കൊണ്ടുവന്നിടും
ആ കുട്ടിക്കല്ലേ അതല്ല ന ആ അതല്ല ഇതിപ്പ ഞ നമ്മളെ വീട്ടിന്ന് പുതിയെണ്ണ് പോവാണ് ന്ന്ണ്ടെങ്കില് ആ പുതിയെണ്ണിന്റെ പണ്ടം ഓല് വന്ന സമയത്ത് ഇട്ട പണ്ടല്ലേ
ആ അതിടണം അതിടണം ഏഴാം മാസത്തെ ആ ചടങ്ങിന് ഇടണം നമ്മള് അന്ന് അപ്പ കല്ല്യാണം കഴിഞ്ഞ സമയ എന്തൊക്കെ സ്വർണ്ണം കൊടുത്തിട്ടുണ്ടോ അതൊക്കെ ഏഴാം മാസത്തിലെ ചടങ്ങിൻ ഇടണം
ആ ഇടണം എന്നിട്ട് വെള്ള ഡ്രസ് ഇടാൻ പറ്റുള്ളൂ വേറെ കളർ ഡ്രസ്സ് ഒന്നും ഇടാൻ പറ്റൂല ആ വെള്ള ഡ്രെസ്സ് ഇട്ടിട്ട് ഏ വെള്ള ഡ്രസ്സാണ് ഞങ്ങിൾ ഇട എന്നിട്ട് ആ വെള്ള ഡ്രെസ്സ് ഇട്ടിട്ട് ഒരു അധികം വെള്ളല്ല ഏളം കളറ് നമ്മള് അതിൻ്റെ ബിസ്കറ്റും കളറ് അങ്ങനത്തൊക്കെ ഇട്ടിട്ട് ആ ഇറങ്ങുക ഇറങ്ങിയ ആൾക്കാർ വന്ന് ദുആ ഒക്കെ ചെയ്തിട്ട് അവർ കൊണ്ടു പോയിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് തന്നെ വരാം വീട്ടിൽക്ക് തന്നെ വരാം പുതിയാപ്പളൻ്റെ വീട്ടക്ക് തന്നെ പിന്നെയും വരാം പിന്നെ കൊറച്ചിസൊക്കെ ഇവിടെ നിന്നി ട്ട് പിന്നെ അങ്ങട്ട് പോക ആശുപത്രിക്ക് അങ്ങനെ ഒക്കെ പിന്നെ വെടുത്ത നമ്മളെ വീട്ടിന്ന് ഒരാള് ആൾക്കാർ പോയിട്ട് ആശ് പത്രിയിലൊക്കെ നിൽക പണ്ട കെട്ട ട്ട്ണ് ഞങ്ങല്ത് ചില സ്ലത്ത് മു പതിനഞ്ച് ത ഏനന്നെ മുടി കളും
ആ ശരി എ നത് നിക്കുവന്നേ
കോട്ടെ സമയ